കേക്കുന്നുണ്ടോടാ ആഹ് അവിടെ മഴയാണോ റേഞ്ച് ഇല്ലേ
ഇല്ല മഴയില്ല
ആണോ യ ആഹ് അതെ ഏയ് അല്ല മഴ ആയിക്കഴിഞ്ഞ പിന്നെ റേഞ്ച് കാണൂല്ല അതാ ചോദിച്ചേ ഉം ഉം
എന്തൊക്കെ ആഹ് കഴിച്ചു കഴിച്ചു
ആഹ് ചായ കുടിച്ചാേ
ചായ കുടിച്ചില്ല ചോറുണ്ടത് താമ ആഹ് താമസിച്ച ചോറണ്ട്ത് അത് കഴിഞ്ഞിട്ട് ഒന്നു മയങ്ങിപ്പോയി. അതെ അതുകൊണ്ട് ഇനിയിപ്പ സ്കൂള് തുറക്കാറായല്ലോ അന്നേരം ആഹ് അന്നരം ഇന്നലെ ചുമ്മാ സിനിമ കാണന്ന് പറഞ്ഞൊരു രാ ത്രി ഇരുന്നൊരു പത്ത് പന്ത്രണ്ട് മണി വരെ സിനിമ കണ്ടൊണ്ടിരുന്നു.
ഈ സ്കൂള് തൊറ പിന്ന നിന്ന് നടക്കുന്ന പണിയല്ല
ആഹ നടക്ക, ല്ലോ പിന്നെ അതുങ്ങളുടെ പട നമുക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടായലും പിള്ളോരെ ഇരുത്താൻ പറ്റൂലല്ലോ
ഇരിത്താൻ പറ്റല രാവിലെ എല്ലാം ഉണ്ടാക്കിയാറല്ലേ ട്യൂഷനും കാര്യങ്ങളും എല്ലാം വെച്ച് പോവും
ആഹ ആഹ അതന്നെ ഇന്ന് നല്ല വെയിലായിരുന്നു അങ്ങോട്ടോ
ആഹ ഇന്ന ഇവിടെ രാവിലെ തന്നെ ഒരു പതിനൊന്ന് മണി വരെ മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല വെ യില് ണ്ട് ട്ടോ
അതെല്ലേ
ആഹ് പതിനൊന്നു മണിവരെ മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം വെയി ൽ ഇണ്ട് എന്താലും ഇപ്പംമഴ യൊന്നും ഇല്ല ഞായ ആ ഞാനും ക രുതി ഇന്ന് മൊത്തം മഴയായി പോകന്ന് പക്ഷെ ഇല്ല ആ ഒരിത് പതിനൊന്ന മണിയരെ പെയ്തു നിർത്താതെ ഇ ന്നലെ ആ പെയ്തൊണ്ടിരുന്നത് നിർത്ത തെ പെയ്തൊണ്ടിരിക്കുവായിരുന്നു
അതെയോ അങ്ങനൊക്കെപ്പൊ മഴ പെയ്യുമ്പോ പേടിയാവോ അല്ലേ
ആഹ പിന്നില്ലേ നിർത്തതെ അങ്ങനെ പൈ തൊണ്ടിരിക്കുമ്പോ എനിക്കാണെങ്കിൽ നമുക്ക് മുറ്റത്തോട്ടൊന്നും ഇറങ്ങാനും പറ്റൂല്ല എവിടെ മുറ്റത്ത് പട്ടിക്കുട്ടികളും ഒക്കെ ഉണ്ടായത് കാര ണംഅവരെ ഒന്നും നോക്കാനും പറ്റത്തില്ല പിന്നെ എല്ലാ പറിഈച്ച
ആഹ
വെള്ളം വ ന്ന് ഇങ്ങനെ കിടക്ക്മ്പ ഴേ
അതെല്ലേ
ആഹ കുഞ്ഞി കുഞ്ഞി ഈച്ചകള് ഇപ്പൊ ഈച്ച പോവാൻ വേണ്ടീട്ട് യൂട്യൂബൊക്കെ നോക്കി
സാധാ നമ്മുടെ ഈച്ച പോലെത്തെ ഈച്ചയാ
ആഹ ആ് ഹ സാധാഈ ച്ച പിന്നെ കണ്ണീഴച്ചയുണ്ട് സാധാ ഈ ച്ചഴുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും
അതെയോ
ആ മഴ പെയ്ത് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഈ വെള്ളം ന നമ്മുടെ ഈ കൂട്ടിന്റെ എടുത്തും നമ്മുടെ മുറ്റത്തും ഒക്കെ വെള്ളം ഇങ്ങനെ എക്ക അടുക്കളയിലാണെങ്കിൽ പോലും അടുക്കള മറ്റേഈച്ച വരൂലപക്ഷെ കണ്ണീച്ച വരും അടുക്കളയിൽ മറ്റെ ഈച്ച വരത്തില്ലക് പിന്നെ തികത്തിച്ച് പിന്നെ മുറ്റത്തൊക്കെ എന്ത്ചെയ്യോന്ന് അറിയാമോ ആഹ മറ്റെ ഏഹ മുറ്റത്ത് എന്ത് ചെയ്യൂന്നറിയാൻ വയ്യാണ്ട് അതാണ്തില് കടിക്കുന്ന ഉറുമ്പില്ലേ ആ ഉറുമ്പും വരും ആ ഹആ ഉറുമ്പും മുറ്റം മൊത്തം ആ ഉറുമ്പു ആയിരിക്കും മഴ പെയ അപ്പൊ നമ്മള് ഞാൻ ആഹ ചെറിയ ഉറുമ്പ് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുമാണ് നമ്മടെ ഇവിടെ മൊത്തം അതായിരിക്കും
ആഹ ഈ പാറ്റാച്ചോക്ക് മേടിച്ച് വരച്ച് നോക്കിയാ ഈ ഉറുമ്പ്
ആഹ പാറ്റാച്ചോക്ക് വെച്ചിട്ട് ആഹ് ആഹ് അകത്തൊക്കെ മുറ്റത്ത് നിന്ന് നമുക്ക് വരയ്ക്കാൻ ഒക്കില്ലല്ലോ പക്ഷെ അക ത്ത് മൊത്തം അത് അറിയില്ലായിരുന്നു ഒരിക്കെ ഞാൻ ഇ ഇവിടെല്ല ജോലി ചെയ്തൊണ്ടിരുന്ന സമയത്ത് അവടെ ഒരു വീട് ഞങ്ങള് ഏഹ് വാടകയ്ക്ക് എടുത്ത് അവിടെയായിരുന്നു. അപ്പൊ ആ വീടിന്റെ ഓണർ ഇങ്ങനെ പാറ്റാ സ്പ്രേയോണ്ട് ഉറുമ്പിനെ കൊല്ലുന്ന കണ്ട്. അങ്ങനെയാ എനിക്ക് മനസ്സിലായത് ഉറുമ്പിനെ കൊല്ലാം പാറ്റേള്
ആഹ്. അതെല്ല ആഹ് ആഹ്. പക്ഷെ ഇത അതൊരു നല്ലൊരു സംഭവാട്ടോ ഞങ്ങ
ആണ് പിന്നെ വെരൂല്ല. ആഹ് പിന്നെ വരൂല്ല പിന്നെ അതിന്റെ ആ ഒരു എഫക്ട് കഴിഞ്ഞാലേ പിന്നെ വരൂള്ളു.
ആഹ് അല്ലെങ്കി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുറ്റത്തോടെ തൂളി നോക്കിയാ.
ആഹ് മഞ്ഞപ്പൊടി ഇട്ടാലും മാറും അതും രണ്ടും നമ്മളും ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പ ഈ മുറ്റ ത്തെക്കെ ആയത് കാരണം, ഞാൻ നോക്കിയപ്പോ വിനാഗിരി തൂകിയാ മതിന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടു. പക്ഷേ ഉം ആഹ് വല്യ എഫക്റ്റ് ഒന്നും കിട്ടിയില്ല. എന്നാലും ഇപ്പൊ ഈച്ചേടെ മര്ന്ന് അടിച്ചപ്പം ഡെറ്റോളും വിനാഗിരിയും പിന്നെ നമ്മുടെ പെരിഞ്ചീരകം ഇല്ലേ. വല്യ ജീരകം അത് വറത്ത് പൊടി ച്ചിട്ട് ആഹ് ചൂടുവെള്ളം ഒഴിച്ചിട്ട്. ഡെറ്റോൾ രണ്ട് മറ്റേ അട പ്പ് ഡെറ്റോളും ആഹ് വിനാഗിരിയൊക്കെ മിക്സ് സെയ്ത് തണുക്കുന്നത് വരെ വെച്ച്. അതെടുത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോ ഈച്ചയൊക്കെ കൊറേയൊക്കെ അങ്ങ് പോയി ഈച്ചയും അ അതായത്. അവിടെ അത്രയും ഭാഗം അത് അടിച്ചിടം ആ ഭാഗത്തൊന്നും ഉറുമ്പൂ ഇല്ല.
ഇല്ലാല്ലെ ആഹ്. ഓഹ് മ മഴയൊക്കെ ആയി, എന്തോ?
ആഹ്. ആഹ് മഴയൊക്കെ ആയി കഴിഞ്ഞാ പിന്നെ ഇങ്ങനെയാ. അതുകൊണ്ട് മഴ പെയ്യല്ലേന്നിന്ന്. നമുക്ക് ഒന്നിട വിട്ടെങ്കിലും വെയില് കിട്ടിയില്ലെങ്കിലേ.
ആഹ് അതും പാടല്ലേ മൊത്തം വെള്ളവായി അളിഞ്ഞ് ഇങ്ങനെ കിടക്കുവല്ലോ.
ഏഹ് വെള്ളം വീണ് ഇങ്ങനെ കെട
സാധാരണ ഏ പ്രിൽ മാസത്തിലേക്കെ ഈച്ച വരൂ എന്നൊക്കെ പെരയ്ക്കകത്തൂടെ എല്ലാം ഈച്ച വരുന്ന ഒരു സമയവല്ലെ.
ആഹ് എത് അത് നമ്മള് എന്ത് ചെയ്താലും നമ്മള് വിചാരിക്കും നമ്മുടെ വീട്ടിൽ വൃ ത്തിയില്ലാഞ്ഞിട്ട് ആണ് എന്ന്. പക്ഷെ അതല്ല ആഹ് ആഹ്. പക്ഷെ അതല്ല സംഭവം ആഹ്. പക്ഷെ അതല്ല സംഭവം അത് ഒര് എടക്ക് വെച്ച് ഒരു കൊറെ നാള് അങ്ങനെയായിരുന്നു. ഒരു സമയാവുമ്പോ, മൊത്തത്തി അങ്ങ് ഈച്ച വീട് നിറയെ അങ്ങ് ഈച്ചയായിരിക്കും അങ്ങ് പാറി അതാണ് നമ്മള് വിചാരിക്കും നമ്മുടെ വീട്ടി വൃത്തിയില്ലാതെ ആണുങ്ങളും അതെ.
ക്കെ വരുമ്പം നാണവാ ഇത് എങ്നെ ഇങ്നി അങ്ങനെ ഓർക്കുവല്ലോ.
ആഹ് അ ത് സത്യാ അത്.
ഉം. ഞാങ്ങളൊരു പ്രാവശ്യം എന്തോ ഈച്ചാന്ന് പറ എന്നാ ഒരു പ്രാവശ്യം ഞങ്ങൾ വാ ഇവിടെയല്ലാ വേറൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ. അവിടെ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ട്. മറക്കാൻ പ ഇല്ലച്ച അവര് താഴെ ഇഞ്ചിത്തോട്ടവായിരുന്നു അപ്പൊ അവര് ഇഞ്ചിക്ക് ഏ. ഇതില്ലേ എല്ലുപൊടി. എല്ല്പൊടി തൂളി കൊടുക്ക അപ്പൊ ആഹ് അതിന് യേ പ്രിൽ മാസം ആയിരുന്നു അന്നരം. എന്ത് ഈച്ച് നമ്മുടെ കൊറവ് വശത്തേക്ക് ഒന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നു.. ഇപ്പം എല്ലുപൊടി തൂളിയേന്റെ ആ ഒരു ഇതാ പക്ഷെ അതീ തേനീ ച്ച കൂടു പോലത്തത് തേനീച്ചകളിങ്ങനെ ഊന്നും പറന്ന് നടക്കൂല തേനീ റ്റു കൂട് അ ആ ഇങ്ങന്നെ. ഇതായി കഴി എളകി കഴിയുമ്പം അതിലും കഷ്ടവായിരുന്നു ഇങ്ങനെ പുറക് വശ ത്തെക്ക് ഇറങ്ങാനേ പാടില്ലായിരുന്നു ഈച്ചകള് എന്നിട്ട് ആ എന്നിട്ടിങ്ങനെ. പെരക്കാത്തോടെ ഒക്കെ അത് നമുക്ക് ഈ സിനിമയിലൊ ക്കെ കാൺണ പോലത്തെ ഒരു സൈസ് ഒരു അവസ്ഥ.
ത് ആഹ് ഇവെ നമ്മുടെ ഇവിടെ എടക്ക് വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഒരു. ടൈമ് മാസം നമുക്ക് ഓമ്മയില്ല പക്ഷെ ഈച്ചടെ ശല്യവായിരുന്നു. ഇപ്പം വരവില്ല. ഇപ്പം ചെറുതായിട്ടമ്മക്ക് തൊടങ്ങീട്ട്ണ്ട് എ മുറ്റം നിറയെ കണ്ണീച്ചയ. വല്ല്യ ഈച്ചട ശല്യം വലുതായിട്ടൊന്നില്ല പിന്നെ. അങ്ങുങ്ങൊക്കെ വരും അതിനെ പിന്നെ നമ്മള് എന്തെങ്കിലും കാട്ടി ഓടിക്കും. അല്ലാതെ ഇപ്പന്താ ചെ
എന്താ ചെയ്യണ ലേ ഒരു വല്ലാത്ത അവസ്ഥ ഈ ആളുകള് ഗ സ്റ്റുകളൊക്കെ വരുമ്പഴത്തേക്ക് നമുക്ക് ഏറ്റവും ബദ്ധിമുട്ട്.
ആഹ് പിന്നെ മറ്റുള്ളവര് വിചാരിക്കു എടാ നമ്മുക്കല്ലേ അറിയത്തുള്ളത് എന്താ കാര്യംന്ന്. മറ്റുള്ളാ വിചാരിക്കും ആ നമ്മടെ വീട്ടി വൃത്തി ട്ടാ ഈച്ച വരുന്നെന്ന് നമ്മള് എത്ര തൂത്ത് തുടച്ചിട്ടാലും. അയ് പിന്നെന്ന് വെച്ചയ്ഞ്ഞാ അട ക്കളയിലൊക്കെ നമ്മള് മരുന്ന് ഉപയോഗിക്കുന്നതിനരു പരിധിണ്ട് പിന്നെ എപ്പഴും നമ്മള് വെള്ള വെള്ളവെടിക്കെ അതടുക്കി ഇതെടുക്ക്യ. ഒന്നു ഇല്ലെങ്കി നമ്മള് ചെയ്യണ്ട അവരാരെങ്കിലു ആണെങ്കി പോലും കഴിച്ചു. ട്ട് കൊണ്ടുവന്ന ഒ എന്തെങ്കിലും ഒരു സാനം അങ്ങോട്ട് വെച്ചാ മതി അതിനകത്തി ച വരുല്ലേ അപൊ നമ്മ പിള്ളേര് കൊണ്ടുവന്നിട്ടാ അതിന
ഈച്ച പി പിള്ളേരൊക്കെ എങ്ങനെയാൺലോ നമ്മള് നോ ക്കുന്നവര് നോക്ക്വല്ലോ കൊണ്ടെയങ്ങ് ഇട്ടിട്ടങ് പോക്വല്ലോ.
കഴിച്ചതിന്റെ പാത്രമാണെങ്കിൽ കൊണ്ട ആ സിങ്കിനകത്ത് ഇട്ടിട്ടങ് പോവും അത്പ്പോ. അത് പുള്ളാരെ മാത്രം പറയണ്ട അത് വല്ല്യവരു അങ്ങനെന്നെ. ഒരാളെ മാത്രം പറയണ്ട നമ്മള്. ആഹ് നമ്മടെ കൈ കൊണ്ട് നമ്മള് തന്നെ എടു
ആഹ് ചെലപ്പോ പ ഇങ്ങനെ കഴിച്ചിട്ടങ്ങനെ ഇരുന്ന് പാത്രം ഉണങ്ങിപ്പോയി കഴിഞ്ഞാലും നമ്മളൊന്ന് അജ്ജ കുതിരട്ടേന്നും പറഞ്ഞങ്ങനേം വെച്ചിട്ട് പോകൂലെ.
പിന്നെ ഇല്ലേ അപ്പഴാണെങ്കി. അടുക്കളേല് ഈച്ച നമുക്ക് അങ്ങനെ പാട പിന്നെ മരുന്നൊന്നും നമുക്ക് ചെയ്യാവ ത്തില്ല നമ്മള് കഴിക്കുന്ന പണ്ട് ഇതേ കണക്ക് എ ഒ ഒരു പക്കവടക്ക്യകത്ത്. ഈച്ചേടെ എ ഈച്ചല്ല ഉറുമ്പ് കേറി അപ്പൊ ഞാൻ. പറഞ്ഞില്ലേ പാറ്റ സ്പ്രേ അടിച്ചാ ഉറുമ്പ് ചാവ്വല്ലോ ഞാൻ ഈ പക്കാവടക്ക്യകത്ത്. പക്കാവട ഒറ്റ ഒരണ്ണം താഴെ വീണത അത് ഉറുമ്പിച്ചാവോന്ന് അറിയാൻ വേണ്ടീട്ട് ഇപ്പഴെങ്ങും അല്ല കൊറേ ആയി. ഇപ്പഴാന്നെങ്കി ഞാൻ ആ സ്പ്രേ എടുത്ത് അടിച്ചു. അയ്ന ഉള്ളില് അതിനെ ഉള്ളടുത്തടിച്ചിട്ട് അവിടെ വെച്ചിരുന്നു ഞങ്ങടെ അമ്മ അതികൂടെ പോയിട്ട് ഏഹ് ഫോണങ്ങാണ്ട് വന്നപ്പൊ ഫോണി കാര്യം പർഞ്ഞ് കാര്യം പർഞ്ഞപ്പോ ഏത് ഇല്ല ഡൈനിങ് ടേബിൾന്റെ മൺ മേൾലാ ഇര്ന്നത്. അതട്ത്തങ്ങ് വായിലിട്ടു പാറ്റാ സ്പ്രേ അടിച്ചതല്ലേ പിന്നെ രാത്രിയായപ്പോഴത്തേക്ക് ഛർദ്ദിലും അപ്പോഴാണ് അപ്പൊ ഞാൻ തിരിച്ച വന്നപ്പോ ഞാൻ ചോയ്ച്ചു? ഞാൻ വിരിചു കുടിച്ചിട്ടന്നിടു കളയാ ഉറുമ്പോക്കെ ച കാണാലോ വിചാര്ച്ച് തിരിച്ച വന്നപ്പോ സാധനം കാണനില്ല.
അയ്യയ്യോ ഇങ്ങട്ടോ?
അന്നിട്ട് എന്താ അപ്പൊ ഞാനിങ്ങനെ പർഞ്ഞു അപ്പൊ ഞാനും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ഒക്കെ വെപ്രാളവും കൂടയി അപ്പഴത്തേക്ക് ശർദില് വരന്ന് ദേഹം നീർന്നന്ന് പറയും ഈ നമ്മളെ അത്രയും എഫക്ടയ്തു ഒരു പക്കവിടക്കാത്തല്ലേ അടിച്ചത്. അപതനെ ആശ്പത്രി കൊണ്ടുപോയി പിന്നെ വാഷ് ചെയ്ത്. വാഷെയ്ത് ഇല്ല കൊഴപ്പല്ല ഒരു ദിവസം ഒബ്സർവേഷന് കിടന്ന് ആഹ് കാര്യം നമ്മള് അത്രഇതി എഫക്ട് ഇട്ടങ് അടിക്കയും ചെയ്തു ഞാൻ. അന്ന് ഞാ എന്ന്പ്പോ ഞാൻ പർഞ്ഞില്ലേ ഞാൻ ആദ്യായിട്ട അവിടെ ആഹ് ഈ പാറ്റെടെ സ്പ്രേ ഉറുമ്പ്ച്ചാവുംന്ന് അത് കണ്ടിട്ട് വന്നിട്ട് വീട്ടി വന്നപ്പോ ഞാൻ ചെയ്ത പണിയ
എന്റെ പൊന്നേവതി ഓ നല്ല അവസ്ഥയായി പോയി.
എന്റെ അമ്മേ ഓ ജി സ്വർഗ സ്വർ ഓ എന്റെ ദൈവമേ ' '
' ' സ്വന്തം അമ്മേണോ അതോ ഹസ്ബന്റിന്റെ അമ്മേണോ?
ആഹ് എന്റെ സ്വന്തം അമ്മേ അന്ന് കല്ല്യാണം കഴിഞ്ഞില്ലായിരുന്നു ഉം ഉം..
ആഹ് ആഹ്.
ഏഴ് ലോകവും കണ്ട് ഞാൻ എന്റെ ഈശ്വ
പിന്നെ ഒന്നാ ഒന്നാ നമ്മടെ അമ്മയ്ക്ക് പറ്റിയ അവസ്ഥ പിന്നെ എന്തൊക്കെ എന്തൊക്കെ അവസ്ഥകൾ വന്ന് കഴറുമ്പോ മനപ്പൂർവം താ ഇതാന്നൊക്കെ പറയൂലേ? ഓഹ് ഉള്ള ദൈവങ്ങളെ എല്ലാം വിളിച്ചു പോയി കാണുലേ?
ഉം നമ്മ അന്ന് ഞാന് തേനക്ക് ഫോണ് എടുത്ത് അവിടെ വെച്ചിട്ട് പോയി അപ്പോ ഫോൺ വന്നപ്പോ അമ്മ കാര്യം പറഞ്ഞോണ്ടിരിന്ന് എങ്കി ഞങ്ങടെ അമ്മ ഈ ഈ പറയുന്നത് പോലെ ഇങ്ങനെ തുറന്നിരിക്ക്യു ആഹാരം കിട്ടില്ല തുറന്നിരിക്ക്യുന്നെ അന്ന് ഞാൻ തുറന്ന് ടെ ഡൈനിങ് ടേബിളിന്റെ പുറത്തിരുന്ന് ഭ ക്കവാടെ എട്ത്ത് തിന്ന്. ഉം ല്ലേ ഉർ അതുകൊണ്ട് അതെല്ലാം നമ്മള് സൂക്ഷിച്ചേ അതിന് ശേഷം എനിക്ക് ഈ സാധന്നെ പേടിയാ അത് കാരണം പിന്നെ പാറ്റേടെ ചോക്കാ വേടിക്കാറുള്ളത് സ്പ്രേ വേടിക്കില്ല കാര്യം നമ്മള് എട്ത്ത് അടിച്ച് അറിയത്തില്ലല്ലോ ആ സ്ഥലത്ത് എന്തെങ്കിലൊക്കെ വല്ല എന്തെലും പിള്ളേര് തൊട്ടിട്ട് വായി വെക്കയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്താ ഇനി എന്തെങ്കിലും പറ്റോന്നുള്ള പേടിയ യിരുന്നു എനിക്ക്. എനിക്ക് ഭയങ്കര പേടിയാ അതുകൊണ്ട് പാറ്റാ സ്പ്ര പാ കൊറച്ചായി ഇപ്പോ വരവപ്പ് പെരക്കാത്തൊക്കെ വരയ്ക്കും അപ്പം പിന്നേ പെ റ്റത്തുന്ന് ഒഴിവാവും ഉറുമ്പൊക്കെ.
ആഹ് ആഹ് എന്നാ ശെരി എന്നാ ഇനി ഇച്ചിരി പണിയുണ്ടേ ആഹ് എന്നാ ആയിക്കോട്ടന്നാ ഓക്കെ ഓക്കെ
ആയിക്കോട്ടെ